ഉ കേക്കുന്നുണ്ടോ പറഞ്ഞു
അവിടെ വെള്ളത്തിനൊക്കെ എന്താാണ് ചെയ്യണുന്നത്
ഇവിടെ ഞങ്ങക്ക് കുഴൽക്കിണാറുണ്ട്
അതെ എങ്ങനെ സിറ്റിയ ണ
സിറ്റിന്ന് പറയാൻ പറ്റത്തി ചായത്താണത് പക്ഷെ ഇവിടന്ന് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് മതി സിറ്റി
അതെ വെള്ളത്തിന് കുഴക്കണറുണ്ട്ല്ലേ ആദ്യൊക്കെ ന്താ ചെയ്താരുന്നു അപ്പൊ കൊഴൽ കിണറില്ല
ആ ഇത് ഇതിപ്പോ ഞങ്ങള് വേടിച്ച് വീട് വെ ച്ചതാ ട്ടോ അപ്പൊ നമ്മള് കൊഴൽ കിണറ് വീട് പണിന്റെ സമയത്ത് കൊഴൽക്കിണറ് കുത്തി
ആ ആ വീടിന്റെ ആവശ്യത്തി
ആഹ് അപ്പൊ കുഴൽക്കിണറ് വഴിയാണ് ഓൾമോസ്റ്റ് വീട് പണിയുടെ മൊത്തം വെള്ളവും എടുത്
ആഹ് അത് ശരിയാ വീട് പണി ചെയ്യുമ്പ എന്ത് ന്തായാലും
വെള്ളം വേണം അപ്പൊ പിന്നെ മൊത് ത്തവും ആ വെള്ളത് ത്തില് ഫുള്ള് വീട് പണി ചെയ്തത് കൊണ്ട് വെള്ളത്തിന്റെ ഫുള്ള് മറ്റേ തടുപ്പങ്ങ് മാറി മറ്റേ ഇരുമ്പിന്റെയും മറ്റൊരു ഒരു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആഹ് ആഹ് അഹ് അണ്ടർ വാട്ടറല്ലേ കിട്ടുന്നത്
ആഹ്
ച്ചൊരിത് ഉണ്ടാവുല്ലോ തടുപ്പും ഒരു കളറ് വ്യത്യാസ വും അങ്ങനെക്ക അപ്പം ഇപ്പം ശരിക്കലും നമ്മുടെ വീട്ടിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞാ ഒരു ചെറിയൊരു ചൊപ്പു പോലും ഇല്ലാ ആർക്കും മനസ്സിലാവ ത്തു പോലുല്ല
അതെ ഞങ്ങള് വിടെ ഹസ്ബൻഡിന്റെ വീട്ടില് അതെ കോഴൽ കിണറാണ് ട്ടോ അവടെ വെള്ളം പിടിച് ഞാല് ങ്ങനെ ചളി വരും പിന്നെ ഒരു കളർ ഇങ്ങനൊരു
നമ്മൾ മറ്റേ ഫിൽട്ടർ പോലും വെച്ചിട്ടില്ല
അതെ ഞങ്ങൾ എന്ന്ട്ട്പ്പ ഫിൽറ്റർ വെക്കണം പറഞ്ഞിരിക്കാണ് കാരണം അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ആ ചോയ വര്ന്ണ്ട് പിന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാല് രാത്രിയാവമ്പഴത്തിന് അത് കേട്വരൊക്കെ ചെയ്യും
ഓ ഇവിടെ
അങ്ങനെ കുഴപ്പില്ലാല്ലെ
ഇല്ല്യ ഇവിടെ അങ്ങൻത്തെ കൊഴല്ലല്യ ട്ടോ ആ ഏ എനിക്ക് തോന്നുന്നു ചെ ഇവിടെ എല്ലാരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ആ വീട് പണിയുടെ സമയത്ത് ണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തിന്റെ വീടാണ് അത്രയും വെള്ളം കേറി ഇത് നാ ത് വീട് പണി കഴിഞ്ഞു നമ്മൾ കട്ടയിലൊക്കെ കുറേ നാൾ വെള്ളോക്കെ ഒഴുക്കായിരുന്നല്ലോ
ആ
അപ്പൊ എത്രയോ ലിറ്ററോളം വെള്ളം ഇതിനകത്ത് കേറീട്ടുണ്ട് അപ്പ നമ്മടെ വീട്ടിലെ വെള്ളം വന്ന് കുടിച്ചു നോക്കിട്ട് അവിടെൊക്കെ വരുമ്പോഴക്കെ കുടിക്കെ നൊക്കെ ചെയ്തിട്ടാണ് അപ്പുറത്തെ വീട്ടില് വെള്ളം ത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോ അവര് ആ കൊഴൽ കിണർ കുത്തി
അതെ
ആ അത്ര നല്ല വെള്ളാണല്ലോ അവർക്ക് കൂടി പൊതു കിണറായിരുന്നു അതിൽ അഞ്ച് മോട്ടോർ മേട്ടർ വച്ചിട്ടായിരുന്നു അവരെടുത്തൊണ്ടിരുന്നത്
ആ പൊതു കിണാറില് അങ്ങനെ മോട്ടോറ് വയ്ക്കാൻ പറ്റുവോ
ഗവൺമെന്റിന്റെയല്ലേ
അല്ല ഗവൺമെന്റ് അങ്ങനെ സമ്മതികുവൊ മോട്ടറ് വെക്കാൻ അതെ പണ്ട് ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ പൈ ക പൈപ്പ് കണക്ഷൻ ഉണ്ടാവൂലോ അതിനന്നെ ഓസ് വെക്കുമ്പോഴ ഓസ് ഒക്കെ പിടിച്ചു കൊണ്ടൊയിട്ടിണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി വന്നിട്ടേ
പക്ഷേ ഇപ്പൊ എല്ലാ വീടുകളിലും അല്ല ഫ്രീ കണക്ഷൻ ഉണ്ടല്ലോ പൈപ്പ് ആ ഇതിപ്പോ കിണറുകളി കുഴപ്പമില്ല എത്രന്ന് പറഞ്ഞ കോരുന്ന മോട്ടർ ഉണ്ടായിരുന്നു അ പേരും കൂടി ആവുമ്പോം ത്തിന് ഭയങ്കര പാടായിരുന്നു അഞ്ച് വീട്ട്കാര് ഒന്നി ച്ചൊരു മോട്ടർ അടിച്ചാ അപ്പ വെള്ളം വറ്റത്തില്ലേ
ആഹ്
നമ്മുടെ ഇത് അടിച്ചപ്പോ ഇവർക്ക് തോന്നി ആ ഓക്കെ ആണന്ന് അങ്ങനെ ഇവര് കൊഴൽക്കിണറ് കുത്തി
അതെ
ചുവപ്പ് കളറിലെ വെള്ളവായിരുന്ന്
അയ്യോ എന്നിട്ടോ
അവര് ഫിൽട്ടർ വെച്ചു
ആ ആ അല്ല ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാ കൊഴപ്പില്ലാ തോന്നണു നല്ല വെള്ളം ആവുലോ
കിടന്ന് ഇപ്പോ മൽപ്പിടത്തവാണ്
അതെ എന്തേ എടക്കിടക്ക് കംപ്ലൈന്റ് ആവ്ണ്ടോ ആഹ് ഇടക്കിടക്ക് ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടി വരൂല്ലേ
ഇവിടെ ഒന്നെങ്കി ചേട്ടനെ കിടന്ന് വിളി ക്കും ക്ലീൻ ചെയ്യാൻ ഇത് ഊരിയൊക്കെ ചെയ്യണ്ടേ പോയി ചെയ്യും പിന്നെ
ഇല്ല്യേ
അതിന് പൈസ കൊടുക്കണ്ടേ
ആ ഫ്രീ കണ ഫ്രീ ആയിട്ട് ഇണ്ട് തോന്ന്ണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം
ആ അതും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെയ്യണം അപ്പൊ അപ്പപിന്നെ ചേട്ടനെ വിളിക്കും പിന്നെ വെള്ളം ഇല്ലാതിരി ക്കും പിന്നെ അവസനം ചേട്ടൻ പോയി അവിടത്തെ അവർക്ക് പറഞ് കൊടുത്തു ഇപ്പൊ എട ടക്ക് ഇത് കേറി അടയും ഇവര് ഇദൂരും ക്ലീൻ ചെയ്യും ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് അതിപ്പോ ശരിയാക്കി വച്ചേക്കു വ കഴിഞ്ഞ മാസം ഉം വെള്ളടുക്കാൻ പറ്റാതെ ആയി. പിന്നെ ഇവിടുന്ന് വന്ന ക്കുവായിരുന്നു
അതെ
അ തൊട്ടപ്പുറം ഒരു മതിലിന്റെ അപ്പുറാണ്
അതെ അല്ലത് പിന്നെ പറയണ പോലെ ശരിക്ക് വീട് പണി എടുക്ക കാരണം തന്നെയാവും ചിലപ്പോ അത്രയും വെള്ളം അങ്ങനെ ഇതായിട്ടുള്ള പോയിട്ട് നല്ല വെള്ള ആ
നല്ല ഒട്ടും സ്മെല്ലും ഇല്ല കളർ വ്യത്യാസവും ഇല്ല ഒന്നുല്ല കറക്റ്റ് തെളിനീര് പോലെ ത്തെ വെള്ള ഇവിടെ
ആഹ ആഹ ഭാഗ്യായി അത് കാരണം
ഫിൽട്ടർ വെക്കാന്ന ആദ്യം മൈൻറ് ഉണ്ടായിരുന്നു ഇവരിപ്പോ ഫിൽട്ടർ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ നമ്മുടെ വെള്ളവും ക്ലീൻല്ല ഇനി എന്തിന അതിനകത്ത് കൊണ്ടന്ന് ആവശ്യമില്ലപ്പി
ഏ
പിന്ന വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് മുകളില് ആയിരത്തി രണ്ടായിരത്തിന്റെ വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ അല്ല ഉണ്ടായി കുഴൽക്കിണറായത് കൊണ്ടിട്ട് ചിലപ്പോ കരണ്ടിന്റെ ഷു
ആഹ
പത്ത് വർഷം കൂടുമ്പോ ഒന്ന് ക്ലീനിഗ് ഉണ്ടല്ലോ ഇപ്പോ നമുക്ക് ക്ക്‌ ബുദ്ധിമു അന്നത്തെ സമയ ട്ടും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തിന്റെ വെച്ചിട്ടുണ്ട് എറങ്ങി കോരാൻ പറ്റത്തില്ലല്ലോ
ആഹ്
ഇതാവുംമ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം അത്യാവശ്യം മോട്ടർ അടിച്ചില്ലെങ്കിൽ നമുക്ക് നിക്കാൻ പറ്റും
അല്ല അപ്പൊ പൈപ്പ് കണക്ഷൻ ഇണ്ടാകും താഴ്ത്തേക്ക് ഇല്ലേ അങ്ങനെ ആക്കിട്ടല്ലേ ആ അല്ല അങ്ങനന്നെല്ലേ ചെയ്യാ മോട്ര് വെച്ചിട്ട് ആഹ് ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാറ് വീട്ടിലും
ആ മോട്ടർ വെച്ച് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തിന്റെ ടാങ്ക് മുകളിൽ വെിട്ടുണ്ട് ഇതിലടി കേറ്റിട്ടേക്കും
അപ്പൊ കൊറേ ദിവസത്തിനുണ്ടാവും
ഉണ്ടാവും പക്ഷെ ഞാനാണെങ്കി ഒരു രണ്ടുസം കൂടുമ്പോ പോയി അടിക്കും എന്ന് വെച്ചാ ഇത്രയും രണ്ടായി രവും ഈ മോട്ടറില് ഒറ്റടിക്ക് അടിച്ചു കേറുംമ്പോ മോട്ടർ കത്തിപ്പോം
ആഹ് ശെരിയാ
ചൂടായിട്ട് കത്തും പക്ഷെ ആ പകുതിയൊക്കാകുന്ന സമയമാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ടാതെന്നെ മൊത്തം നറയും
ആഹ്
മഴയും കൂടി ഇങ്ങനെ നിക്കുന്നോണ്ട് ചെലപ്പം വല്ല മരോ എന്തെങ്കിലും വീണ് കറണ്ട് കട്ടിങ്ങാണെങ്കി പിന്നെ നമ്മള് ശരിക്കും പെട്ട് റ്റൊ രണ്ടോസം കറണ്ട് വല്ലോം ഇല്ലെങ്കിൽ അത് കാരണം രണ്ടോസം കൂടുമ്പോ എന്തായാലും പോയി ഞാൻ ഇത്തിരി നേരം അടിക്കും
ആ ആഹ് അല്ല അങ്ങനെ ചെയ്യണ നല്ലത് കൊറച്ച് കൊറച്ച് ഇതാക്കിട്ട് വെറുതെ ഏഹ് പുട്ടില്ലോ
ഞങ്ങടെ വീട്ടില് ആരോ ഒരു ഗസ്റ്റ് കുറ്റി അടിക്കാൻ വന്നപ്പോ ആ പുറത്ത് പൈ ലു എന്തു മുഖം കഴുകിയിട്ട് അവർ ഓസ് ഇട്ടിരുന്നാണ് ട്ട ഓ മാറ്റിയെട് അങ്ങ്പോയി
അത
പൈപ്പ് തുറന്നു വെച്ചിട്ട്.
എന്നിട്ട്
പോയിട്ട് ഞാൻ കേറി കിടന്നുറങ്ങി എവിടെ എല്ലാരും കേൾക്ക രാവിലെ പൈപ്പ് വെള്ളമില്ല. ചെന്നാക്കുമ്പോ മുറ്റം മൊത്തം തളം കെട്ടി കിടക്കുകയാണ് വെള്ളം. പിന്നെ കറന്റ് രാവിലെ നീറ്റപ്പോ കറണ്ടില്ല. കരണ്ടും ഇല്ല ഒന്നും കൈകൻ പോലൊ ഒരു പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഔ അത്യാവ്യം മുഖം കഴിയതും. പല്ലു തേച്ചത് വരെ
ആഹ ആ
ഇവിടെ ഇവിടെ വിളിച്ചു കെ സി ബിൽ വിളിച്ച അവര് പറഞ്ഞു ഉച്ചാകുമ്പോ വരും ഇങ്ങന ോ ആ സമയം വരെ തള്ളി നീക്കിയിട്ട് പിന്നെ ഒരു നാല് വെട്ടമായിട്ടാണ് ഞാൻ ആ ടാങ്ക് ഫുള്ള് ആടി. േച്ച തിഹ്
അതെ
അക്രം അതോടെത്തി
തന്നെയാണ് മം അതെ പണ്ടൊക്കെ അയിരിന് വെള്ളല്ലച്ചങ്ങ ഭയങ്കര ബുദ്ധിമുട്ട്.
അതിന്റെ കൂടെ ഞാനും ചേട്ടനും മാത്രം അത്ര ഉണ്ടായണ്ട് അത് മാനേജ് ചെയ്തു. ഇവിടെ അങ്ങത്തെ കൂടുതലായി എന്ത് ചെയും താനെ കോരണ്ടേ
അതെ മ്മ് ആഹ
അതുകൊണ്ട് മോട്ട നിക്കും
അ അമ്മ വിളിച്ചോണ്ടിരിക്കണ്ടേ അമ്മ കുട്ടിയ ഒരുര് അമ്പലത്തേക്ക് കൊടക്കണേ
ഓ ഓ ഓ ഓ ഓ
ആഹ തുട ഭാങ്കിരത്തെ വരക്കാതെ തോന്നണു അപ്പൊ ആഹ സ ഇനണ സീസണ ആയി കഴിഞ്ഴിഞ്ഞാ ഭയങ്കര കഴിഞ്ഞ പ്ര്രാവശ്യം ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയിട്ടണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു മൂന്ന് മണിക്കൂറൊക്കെ അവിടെ നിിക്കക്കണ്ടണ്ട് വന്ന് ക്യൂല് എന്നൊക്കെ പറഞ്ഞായിരുന്നു
ആണോ
മൂന്ന് മണിക്കൂർ അത്രയും നേരം നിന്ന ന തിരക്ക അത്ര ഉണ്ടാവരിക്കും അതുകൊണ്ടല്ലേ എത്ര നേരന്നന്ന് പറഞ്ഞത് പോകുമ്പോ ഇന്നലെ ഒരു എട്ടരക്കാണ് അവിടൊ പോയത്
ഓ അല്ല പോവാൻ വിള ഊട്ടിന്
എല്ലയ ഞ ഞങ്ങള് പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരായിരുന്നേ കുട്ടിക്ക് നാല് വയസക്കായിട്ടുള്ളെ കുട്ടിനൊക്കയിട്ട് പോയാൽ ശരിയാവില്ല
കുട്ടി എങ്ങനെയുണ്ട് കുരുത്തക്കേടൊക്കെ ഉണ്ടോ കരച്ചിലൊക്കെ ഉണ്ടോ
ആഹ മറ്റേ നല്ല വികൃതി അടിക്കും ഇവിടെ ഏട്ടൻന്റെ കുട്ടികളൊക്കെ ഇണ്ട് അവരൊക്കെടിക്കും അവരും ഇങ്ങട് അങ്ങനെ എങ്ങനെയാണ് പിന്നെ കുറേ തെറ്റ് ആകും അങ്ങനെയൊക്കെ തന്നെ
ആണോ
നമ്മള ഇങ്ങനെ പറഞ്ഞോണ്ടിരി കടെ വാശ പിടിക്കില്ല വികൃതിയ ഉള്ളൂ ആ വാഷി ഇല്ല തന്നെ വലിയ ഭാഗ്യം ഉം ആ പിന്നെ അത് കിട്ടണ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിക്കണ വരെ അതേ ഒരു കരച്ചിലാവും അല്ലെ തുടക്കത്തിലേ ഞാൻ നിർത്തിയതാണ് ട്ടോ ഇണ്ടാർന്ന അത് ആ നല്ല വാശി ഇണ്ടാർന്നു അങ്ങനെ വാശിണ്ടായി തുടങ്ങിയപ്പോ ഇപ്പതന്നെ ഞാൻ നല്ല ചീത്ത പറയ്ലും അതുപോലെ
അല്ലെങ്കി മുന്നോട്ട് പോവുമ്പോ നിങ്ങക്ക് വഴ്ക്കേക്കും ആൾക്കാർകയിന്ന്-
പിന്നെ അവിട്ത്തെ ഏട്ടന്റെ കുട്ടി അങ്ങനെയാണ് നല്ല വാശിയാണി- അപ്പ അതൊക്കെ കണ്ടോണ്ടന്നെ നമ്മളെ- അതങ്ങട് നിർത്തി- അങ്ങനെ വെല്ല പൂരത്തിനൊക്കെ പോയ്കൈഞ്ഞ് എന്തേലും വേണം പറഞ്ഞിട്ട്- ചെലപ്പം രണ്ട് മൂന്നെണ്ണം വാങ്ങീണ്ടാവു എന്നിട്ട് പിന്നെ വേറെന്തേരും കണ്ടാ വേണം പറ അവിടങ്ങട് നിക്കേയ്- എന്ക്ക അങ്ങനക്ക കാണുമ്പോ നല്ല ദേഷ് വരൂ എന്തോ ഒരു പോലെ തോന്നുള്ളൂ- കാര്ണം നം ആ ഉള്ളേ അതാണെ പിന്നെ വെറ്തെ വാ ങ്ങാണെ എത്ര മറ്റേ ഈ കിച്ചൺ സെറ്റും കാര്യങ്ങളെക്കെ വെച്ചിട്ടാ വാങ്ങിക്കൂടനാണ്ത് ഒക്കെ അവര് കൊണ്ടര്ണ വീട്ടിക്ക് എത്രേവരെ അവര്ക്ക് വേണ്ടുള്ളൂ അത് കൈഞ് പിന്നെ അവർക്ക് വേണ്ട പിന്നെ നമ്മള് വേണഇതൊക്കെ പെറ്ക്കി വെയ്ക്കാൻ- ഉം അതൊക്കിങ്ങനെ എടു വെക്കടാ ദേച്യം വരും അങ്ങ ഒരു സെക്കന്ഡ് വരാ എപ്പ്ളെപ്പ്ളും അത്ര രെസൊണ്ടായില്ലാന് അവ്ടെ കുട്ടികളില്ലെ
ഇല്ല ഇവിടെയില്ല
അതെ അതെ കല്യാണം കൈഞ്ഞിട്ട് കൊറ്ച്ചായ്ട്ടുള്ളൂ
ആ മൂന്ന് വർഷാവുന്നട കൊറ്ച്ച് ഹെൽത്തിഷ്യൂ ഉണ്ടായത് കൊണ്ട് ഇപ്പം
ആ ആ അങ്ങനെ ആ ആയ്ക്കോട്ടടാ വിളിക്കാം